എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ് എന്തൊക്കെ ഭക്ഷണോക്കെ കഴിച്ചോ
ട്ടൊന്നുല്ല മോന് കൊടുക്കയായിരുന്നു പിന്നെ പണികളൊക്കെ കഴിഞ്ഞാ
ആ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു
ആ ഒരു വിതൊക്കെ കഴിഞ്ഞു എത്ര നേരത്തെ പത്തനായി ഓ ഞമ്മള് ഒരു മി മിനിമം രണ്ട് മണിയൊക്കെ ആണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാന് ആ അപ്പ ഞാൻ മോനുണ്ട് മോ ചെറുതല്ല ഓന് വയസ്സ എട്ട് ഒക്കെ ആയിക്കണ് പക്ഷെ ഓന് സുഖല്ലേ അതുകൊണ്ട് പിന്നെ ഓന് എന്റെ കൂടെത്തന്നെ ആവും ആ ഓന് അപസ് അപസ്മാരത്തിന്റെ അസുഖമുള്ള കാരണത്താല് ഓനെ അങ്ങനെ പുറത്തൊന്ന് വിടാൻ പറ്റൂലാ
അയ് ശരി ആഹ് സ്കൂ സ്കൂളക്ക് പറഞ്ഞയക്കല
സ്കൂളിൽ പറഞ്ഞയിക്കും അസുഖ ഇല്ലാത്തന്ന സ്പെഷ്യല് സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത് ആ അധികം സംസാ സംസാരമൊന്നുമില്ല ഉമ്മ ഉപ്പ ന്നു മാത്രമേ ഒക്കെ പറയുള്ളൂ അപ്പൊ സ്പെഷ്യലി സ്കൂളാണ് ഓൻ
ആ ഞങ്ങളവിടെ അങ്ങനെ ഒരു കുട്ടിയുണ്ട് ഞങ്ങള അയലോകത്ത് ഓട്ടിസം
ഞങ്ങൾ ഞാൻ ആണോ ഞാൻ സ്കൂൾക്കാക്കും പക്ഷെ ഇവന് സ്പെഷ്യൽ സ്കൂളാണ്
ആ അതന്നെ അങ്ങനത്തെ കുളനെ
ആ ആക്കും പക്ഷേനെ അസുഖ ഇല്ലാത്തന്ന ആക്കാനള്ളൂ ഇപ്പൊ ഇന്നാ ഞങ്ങള് ഡോക്ടറെ എടുത്ത് പോയ കാരണത്താലെ മരുന്നിന്റെ ഡോസ് കൂട്ടി അപ്പ അതിന്റെ ക്ഷീണം കഴിയപ്പ ഞാൻ ഇന്ന് വിടായിരുന്നതാ നമ്മക്ക് പിന്നെ അങ്ങ് പനിയൊന്നും ഞാന് പനിയൊന്നും വേണമില്ല പനി ഇല്ലാതെ ക്കോ വരവ്
അയ് ശരി ആ ആ ആ
രണ്ടു മാസമായിന്ന് വരവ് തുടങ്ങിയതാണ് അതെ ഞങ്ങളിപ്പോ കാണിക്കാത്ത ഡോക്ടേഴസ് ഒന്നുമില്ല എല്ലേടുത്തും എത്തിക്കണം പക്ഷെ അവടു അവനൊരു അസുഖത്തിന്റെ ഒരു മാറ്റം വന്നിട്ട് ഇല്ല ആമീൻ അത്രയേ ഉള്ളൂ എല്ലാ സുഖം കൂടെ അപ്പം നമുക്ക് പടച പടച്ചോൻ തരിന്ന് ല്ലെങ്കിലോ
തരലല്ലോ അതന്നെ
മക്കളൊക്കെ പോയോ എന്നിട്ട്
ആ മക്കളൊക്കെ സ്കൂൾക്ക് പോയി ചെറുതുണ്ട് എനിക്ക് ചെറിയ ചെറിയ കുട്ടിയുണ്ട് പക്ഷേ
കാണാ എത്രാവയസായിന്
വയസ്സു ഒന്നായി
വ ആണോ അത് ശരി ഏ വയസുന്ന് ദിവസളായി ട്ടുള്ളൂല്ലേ ഏ മോള് ഓർക്ക ഓറക്കിയോ ഇങ്ങട്ട് മോളോ മോനോ എന്താന്ന് പറ
മോളാണ് മോളാണ് ഒറങ്ങണ്
ആ ഒറങ്ങാണല്ലേ ഏ അപ്പൊ എന്നിട്ട് വീട്ടിലെല്ലാരും ഉണ്ടാവ അപ്പൊ ഒറ്റക്കാണോ
അല്ലല്ല ആ ഒറ്റക്കാണ് കുട്ടികളൊക്കെ പോയിണ് പിന്നെ മറ്റേ ഒരു താത്തണ്ട് പണിയെടുക്കാനൊക്കെ
ആ എങ്ങനെ താത്ത അടുത്തുള്ളതാണ അതോ നിക്കാൻ വരുന്നത്താത്തേണോ
അല്ല അവിടന്ന് ഇങ്ങ ബസ് എറിയാണ്ട് വരുന്നതാണ് പണിയൊക്കെ എല്ലാതും കഴിച്ചിട്ട് ഉച്ചായിട്ട് പോകും അതിന്റെ വീട്ട പോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളട്ട് വരുവല്ലോ മോള് വലിയ മോള് പത്തിലാ
അത് ശെരി മോള് പത്താം ക്ലാസ് പഠി എവടെ
പത്താം ക്ലാസിലാ വൈന്നേരത്ത് പിന്നെ ആവോലെക്കെ ഇണ്ടാവും
അപ്പൊ അതുകൊണ്ടാവും പിന്നെ നേരത്തെ കഴിഞ്ഞതൊക്കെല്ലേ ഞാൻ പിന്നെ കൊറെയക്കെ അങ്ങനെ ഇരിക്കും വെർതോനൊന്ന് അങ്ങനെ ചിണുങ്ങുമ്പോ ഔന്റെപ്പൊ ഒന്നിരിക്കും അല്ലെങ്കിൽ ഓൻക്ക് ഒറക്കം വെരും ഇപ്പൊ കൊറച്ച് നേരം അവന്റെപ്പം കെടന്ന് ഞാൻ കെട് ക്കെന്നെവേണം അവന് അല്ലെങ്കിൽ ഒറ്റക്ക് ഓൻ കെടക്കൂല അപ്പൊഴ് പത്ത് മിനിറ്റ് ഒറങ്ങും പിന്നെ നീക്കും അങ്ങനെ അങ്ങനെക്കെ അതാണ് ഏറെ നേരം വൈകണത് ഓൻ ഓൻക്ക് ഇപ്പോ എട്ട് വയസ്സായിക്ക്ണ് എട്ട് വയസ്സായിക്കിണെങ്കിലും ആ എട്ടു വയസിന്റെ ഒരു ബുദ്ധി ഓന്ക്കില്ല എട്ടു വയസിന്റെ ബുദ്ധിയില്ല ഒരു രണ്ട് മൂന്ന് വയസിന്റെ ഹൃദയൊള്ളു ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്ലേ ഇവടക്ക് റേഞ്ച് പോ
എങ്ങനെ
പെട്ട്ന്ന്ന്നെ ഒന്നും മിണ്ടാട്ടം കേക്കാതായപ്പോ ഞാൻ വിജാരിച്ച് എന്താ റേഞ്ച് പ്രോബ്ലം ആണോന്ന്
ആ ഫുഡ ക്കന്താ ഇണ്ടാക്കിയെ
ഫുഡ് ഞാൻ ചോറ് വെച്ച്ട്ടുണ്ട് പിന്നെ പപ്പ് പ്പടം ചമ്മന്തി ഉപ്പേരി
ആ ഞങ്ങക്കിന്ന് മീനൊന്നും കിട്ടില്ല ഇന്ന് ഉപ്പേരിയും തൊക്കെ എന്നും പ്പം മീൻക്കാരൻ ന്ത വെല ആയിട്ട തോന്ന്ണ്ട് വെര്ണില്ല
അതെന്നെണ് എല്ലോട്ത്തും പ്പം മീനൊന്നുല്ല മുട്ടയും ഒണക്കലും ഒക്കെ ആയിട്ട് പോവാണ്
ആ
ഭയങ്കര വെലേണ് ഇപ്പൊ ട്രോളിംഗ ആണ് തോന്നണ്ട് അതാണ്
ആ അതെന്നെ
ആ അത് അ അതോണ്ടാണ് മീനൊന്നും വരാത്തത്തോന്നണ്ട് പിന്നെ കോഴിയയാലും കണക്കെന്നേ കോഴിക്കും വെല എല്ല എല്ലാറ്റും വെല വെലല്യ
ഇവടക്കെ ഇപ്പൊ ചൂടുവാണ് കോഴിയും ചിക്കന് ചൂട് പ്പുവായതോണ്ട് ഉം അവടെ മയണ്ടോ ആ ഭാത്ത്
മഴണ്ട് ഇപ്പൊ ന്നല്ലേംഇന്നുവായിട്ട് മഴഞ്ഞ് നല്ല വെയിലാണ് അല്ലെങ്കില് ആ വെയിൽ ഉണ്ടാവുമ്പോ നല്ല വെയില് മഴയാണെങ്കിൽ നല്ല മഴ
ല്ലെ ഇപ്പൊ മഴ പെയ്യേണ്ട സമയ ലെ
ശരിയത് വർഷക്കാലണ ലാ ലെ ജൂണിലൊക്കെ ആ ശരിത്ത് നല്ല ക്കാലം ആവുമല്ലോ
ആ ഇപ്പൊ ജൂണല്ലേ മയ തൊരാതെ പെയ്യുന്ന ടൈമ
അതാണ് സ്കൂളൊക്കെ തുറ സ്കൂളൊക്കെ തുറക്കണ സമയത്തൊക് നനഞ്ഞു ഇതായിട്ട് പോണ ഇപ്പ അങ്ങനത്തെ കാലം ഓന്നുല ഇപ്പൊ വർഷത്തിന് വേനൽക്കള്ളൂ വരുമ്പോ പയ്യ
അതന്നെ ഉം ഞാൻ പറയാ ഈ പ്രശം മഴ പെയ്തികാണ്ട് അന്റെ തണുപ്പ് പറഞ്ഞ ഇതുണ്ടായിട്ടില്ലല്ലോ
ഇല്ല അങ്ങനത്തെുള്ള ഇല്ല അങ്ങനെ വന്നിട്ടില്ല അങ്ങന തണു പ്പിൻ്റെ ഒരു വന്നിട്ടില്ല പോത്തിന് വെയിൽ അറിക്കല്ല പിന്നെ വെയിലാണെങ്കില കൊള്ളാൻ പറ്റാത്ത വെയിലും
ഇന്നാലും കുറഞ്ഞര മഴ മഴൊക്കെ പെയ്തതൊണ്ട് ട്ടോ കടക്കാനൊക്കെ ഒരുത് മറ്റേ ഇത്രയും കയ്യൂലെനി അല്ലോ ആ
ആ ത അവും പഠച്ചോനെ ഒ നിർക്കാൻ കഴിയുല ചൂടൊണ്ട് നിന്ന ഇങ്ങടും വെ ഭ അതി ന്നരു മാറ്റം കിട്ടിടന്ന് പറയാ
മാറ്റം കിട്ടിക്കണ്
അത്രേ ഉള്ളൂ ആ ഉരികി ഒലി ജീനോര് മാറ്റം കിട്ടി
ഉം
ഇനിയിപ്പോ വെയിലാണെങ്കിലും നമ്മുക്ക് വെയിലത്ത് ഒരു ലേശം നേരം വെയിൽ ഇങ്ങനെ കൊള്ളാൻ വെച്ചാ ഭയങ്കര ചൂടല്ല അച്ച് ഉം മോളാത് കുറെ നേരം നടന്നോ
ആഹ് ഓള് കുളിയെല്ലാം കഴിഞ്ഞേ പിന്നെ ങ്ങോട്ട്‌ ഉറക്കി പിന്നെ കോയമ്പേക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇന്നപ്പോ ആരോടുത്തും കളിക്കില്ല കിടന്ന് ഉറങ്ങി പകലൊക്കെ അങ്ങനെ ഉറങ്ങും രാത്രിയാണ് കൊറച്ച് നേരൊക്കെ ഇങ്ങനെ ഉണന്ന് കിടക്കുക
ശരി അപ്പൊ രാത്രി ഉറങ്ങാതെ ബുദ്ധിമുട്ടി റ്റിച്ചോ
ഇല്ല ഇല്ല കരച്ചിലൊന്നുമില്ല കൊറച്ച് നേരം ഇങ്ങനെ കെടക്കുമെന്ന് അല്ലാതെ
വലിയൊരനെ എന്നാ പിന്നെ ഒര് ഉണ്ടാവല്ലോ നോക്കാൻ
അന്നോ കാറ് ആറരാക്കുമ്പോൾ എത്തണമെങ്കില് ട്യൂഷനും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരടെ തിരുമ്പലും കുളിയും
പിന്നെ പിന്നെ ഓളെ പടാനും കാര് കാര്ങ്ങളൊക്ക്യാ ആയിട്ട അട്ന്നി
ആതന്നെ ടൈമില്ലല്ലോപ്പൊന്നിനു ഭക്ഷണം കഴിച്ച് ആഹ് രാവിലെ അഞ്ച അത്രേ സമയാഉമ്പോത്ത്ന് പോവും മദ്രസും പത്താണ് പത്താം ക്ലാസം
അപ്പ അത് ബുദ്ധിമുട്ടന്നെ കാര്ണം കുട്ട കുട്ട്യേൾക്ക് സ്കൂൾറ്റു പത്താം ക്ലാസ് ഇപ്പം ഒരുപാട് പഠിക്കാണ്ടാവുലേ
ആണ് ക്ഷെ ഇവടെ പോവാതിരിക്കാ പറ്റൂല മദ്രസ്ക്ക് മദ്രസ് പള്ളിക്കെത് പത്താം ക്ലാസ് പ്പായതോണ്ടെ ഈ പ്രാശ്യം ഞാ പറ്ന്നില്ലേ ഈ പ്രാവശ്യം ഇജോയിവാക്കിക്കളന്നട്ട അട്ത്ത പ്രാവശ്യം പത്ത്ക്ക് പോവാറ്ഞ്ഞപ്പോ അപോക്കഹ് പറ്റൂല മദ്രസ് നിർത്തണ്ടാറ് ന്ന്ക്കാണ്ട്‌ മദ്രസ്ക്ക് എപ്പളെങ്കിലൊക്കെ പോഹലൊളൈനൊള്ളും ബെന്നൊക്കെ പക്ഷെ ഇത് പോം പള്ളിക്കാത്ത് ത്തൊണ്ടേ ഭയങ്കര മദ്രസ് ഒഴിവാക്കിട്ട് ട്യൂഷൻ പോയിട്ട് വല്ല കാര്യൊന്നുല്ല ന്നൊക്കെ പറയും ഉസ്താദ്
ഏ എന്നാല് ഒര് ആവശ്യത്തിലൊക്കെ ഇപ്പ മക്കള് പഠിച്ചീല്ലേ പത്താം ക്ലാസ്സ് വരെ എത്തിലെ അതിന്നെ ധാരാളംണ്ട് പക്ഷേ അങ്ങനെയല്ല പത്താം ക്ലാസ്സ് സ്കൂള്ന്ന് പറയുമ്പോ ഓൽക്ക് അയ്ന്റേതായിട്ട് ലാസ്റ്റ് വാല്യൂ കിട്ടണംന്നുണ്ടെങ്കി അതിലല്ലേ
ഇത് ആറെ ആറെ അഞ്ചെ അയ്മ്പത്തി മ്പത്തഞ്ചിന് പോകും ഇവിടന്ന് പെരീന്ന്
ഇഹ് ഹാ
ആറെ മും മുക്കാല് ആറര ആ ആറെ മുക്കാല് ഏഴ് മണി ആകുമ്പോത്തന് മദ്രസ് കജ്ജും ഏ പിന്നെ അവിടന്ന് അങ്ങനെ ആണ്ട് പോവലാണ് ഇങ്ങട്ട് ഇങ്ങ് വരല്ലൊന്നില്ല പിന്നെ
അപ്പൊ ചായ കുടിക്കാനൊക്കെ അതൊക്കെ അതൊട്ട് പോവെ ചായ ഒക്കെറ്റ് പോവേ
ചോറും ഒക്കെ കൊണ്ടാ സമയ ആവുമ്പോത്തിന് എല്ലാം കൊണ്ടു പോകും
ആ സമയം ആവുമ്പോത്തിന് എല്ലാ ആവണല്ലോ അപ്പൊലെ
ആ ആ ദോശക്കെന്തേലൊക്കെ കൂട്ട് ട്ടിക്കും അ പിന്നെ രാവിലെ പിന്നെ ദോശ എന്തെലൊക്കെ ചുട്ടാ പോരെ പിന്നെപ്പൊ സ് ചോറ് എന്താട്ടും കടക്കുമ്പോ തന്നെ റൈസ്കുക്കർക്ക് എറക്കിക്കും
അങ്ങനൊക്കെ വാട്ടും എന്നിട്ട് പിന്നെ വാർത്തിട്ട് പിന്നെ ഓക്ക് രാവ് പോവുംപോത്തിന് ആക്കിയാ മതി ചൂടോട്
ആ അതല്ലപ്പ റൈസ് കുക്കറില് അത് ശരിയാണ് പക്ഷേ ഈ റൈസ് കുക്കറില് വേ എന്താണ് വെള്ളത്തി അങ്ങനെ എറക്കി ഇടുമ്പോ ചോറ് വേവ് ഏറൂലേ
ഇല്ല നല്ല വേവുള്ള അരിയല്ലേ
അരിയാ വുമ്പോ ആവൂലല്ലേ ഇല്ലല്ലേ അപ്പൊ പിന്നെ എളുപ്പായ്
ഞാൻ കടക്കുമ്പോ തന്നെ എന്തായാലും ഞാൻ കടക്കുമ്പോ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകും കുട്ടിനൊക്കെ ഇതാക്കി അപ്പോ ഓൾ ചോറ് വെ ച്ച്ണ്ടാവും റൈസ് കുക്കറ്ക്ക് എറക്കിച്ച് ഓല് കട ന്നുണ്ടാവും പിന്നെ ഞാൻ എപ്പളേങ്കിലും ആയിട്ട് റ്റ മൂത്രൊയിച്ചാനൊക്കെ നീച്ചൂല്ലേ കുട്ടിയുള്ള്ത് കൊണ്ട് ഇപ്പ ങ്ങനെ നീച്ചാ അപ്പ രണ്ട് മണിക്കോ ഒരു മണിക്കോക്കെ പോയാണ്ടെ വാർത്തെക്കും ന്നിട്ടയ്ക്കന്നെ വെക്കും
അതല്ല ആ വള്ള വാർ അത്തകാണ്ട് അയക്ക എറക്കി അപ്പൊ ചൂടാറൂലക്കാനല്ലേ
ചൂടുണ്ടാവും ആ ചൂടാറൂല
ചൂടാറി ഇൻറ്റെടുത്തും റൈസ് കുക്കർ ഉണ്ടായി ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കുള്ളെ എടക്കെലും പെട്ടെന്ന് പോവാണ്ടെങ്കിലൊക്കെ അല്ലങ്കി അടുപ്പത്ത് ഒറ്റ രണ്ട് നേ
അല്ല ഞങ്ങള് ഇവിടെ അടുപ്പ തന്നെ വെക്കല് ഇപ്പൊ ഈ താത്തള്ളോ ഒ രു രാവിലെന്നാ അടുപ്പത്ത് ഇത് ഇബക്ക് വേണ്ടീട്ട് വേണ്ടങ്കി ഒര്
അഹ് ആഹ് ഏഹ് ഓൾക്ക് മാത്രയിട്ട് വെക്കൂള്ളൂല്ലേ
ആ ഓള് ഇപ്പ തന്നെ പത്തിലല്ലേ ബഷണം കഴിക്കാതെ ഒന്നിനും പോയിട്ടും കാര്യമില്ലല്ലോ പറയും ഞാൻ
ഓല് അത് ശെരിയാണ് ഒറ്റുക് ശ്രദ്ധകിട്ടണന്ന്ണ്ടെങ്കില് എന്തെങ്കിലും എനർജി വേണ്ടേ
രാവിലത്തെ ഭക്ഷണം എന്തായാലും ഒഴിവാക്കാൻ പറ്റു ല്ലാറേം
മ്മ് കാഴ്ചിൽ ആഹ് ഒന്നെങ്കിൽ ഒന്ന് നമ്മള് കു കുട്ട്യാകൾക്ക് കൊടുക്കണംന്ന് കാരണാ രാവിലെ തന്നെ വെറുംവയറ്റിൽ പോകുമ്പോ ഒരു ഉഷാറില്ലല്ല അങ്ങനെ ഉണങ്ങി തൂങ്ങി അങ്ങനെ നടക്കല്ല വയറ്റിലും കൂടെ ഒന്നുംണ്ടെങ്കി പിന്നെ ഒരു സുഖല്ലല്ല ഒന്നേ ശ്രദ്ധ കിട്ടൂലല്ല അങ്ങനെ ഫോണി വരുന്നതേ ഉണ്ടാവുള്ളൂ ശ്രദ്ധ കിട്ടൂല പഠിക്കാനും ഓല്ക്കൊരു ഉഷാറാണെന്നുണ്ടെങ്കില് വള്ളന്റെ ഉള്ളിഎന്തെങ്കിലുവൊക്കെ ഒന്നും വേണ്ട ശ്രദ്ധ ഏഹ് കൊടുക്കണം എന്നുണ്ടെങ്കില്
ആഹ്
ഉം
ന്നായികോട്ടെ വേറെ എന്തൊക്കെ കുഴപ്പോന്നില്ലാല്ലോ
നല്ലാന്നായിക്കോട്ടെ പിന്നെ വിളിക്കാ ഓയിക്കോട്ടെ ആഹ്